ഹലോ
ഹലോ ആഹ ആഹ്പ്പൊ കേക്ക ഏ അല്ല ഞാൻ റോമിലാ ഉ കേൾക്കാലല്ലോ തീരെ സൗണ്ടല്ലല്ലോ ആപ്പൊപ്പ
ഓക്കെ ഓക്കേ ഓക്കേ ആഹ എനിക്ക് എന്താ പെട്ടെന്ന് ഫാനിന്റെ സൗണ്ട് പോലെ തോന്നിയത് ചോദിച്ച
വേൻിട്ടണ്ടേെ
ആഹ ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
ഉം നടന്ന് സുഖമായിരിക്കണു അവിടെ
ഇവിടെ സുഖാണ് കൊഴപ്പന്നല്ല
ഉം ഭക്ഷണം ക കഴിച്ചോ
ഇല്ല ഞങ്ങൾക്ക്ിന്ന് നോവുമ്പോ
ആ അതെ അേല്ലാവല്ലും
അതെ അതെ നോമ്പ പിന്നെ ഈ സമയൊക്കെ ഫ്രീയ ഇല്ല ഇല്ല ഈ സമയത്തൊക്കെ ഫ്രീയ
ആഹ
മറ്റേ നോക്കുള്ളൂ രാത്രി കേൾക്കുള്ളത്
സ്പെഷലൊക്കെ ആയിട്ട് ഇണ്ടാക്കുംല്ലേ
ആഹ എന്തെങ്കിലും ആ ചെറുതായിട്ട് നപ്പൊരിച്ച അധികം കഴിക്കില്ല ഓയിലും അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കാറില്ല നോമ്പി എന്ന ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും ആഹ പത്തിരി കറൊക്കെ ഉണ്ടാക്കും അതെ അതെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോ
ഉം പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ രാത്ക്കുള്ള പണികള് നോക്കണം മഴയണ്യ മഴ പെയ്തപ്പോ അങ്ങനെ മഴ പെയ്ത പിനെ ഒന്നിനും പറ്റില്ല
ആഹ
ഉം
ഉ അപ്പൊ ഉച്ചക്ക് വേറെ രാത്കൾക്ക് വേറെ ആട്ടാ ഉണ്ടാക്കാ ഫുഡൊക്കെ
അങ്ങനെ ഇണ്ടാക്കാ ഒരുമിച്ച് വെപ്പില്ല
ശരിയാ ചപ്പാത്തിയ രാത്രി
ഏയ് ചോറന്നെ
ചോറനക്കല്ല അല്ല രാത്രി കേൽക്ക് വേറെണ്ടാക്കുന്ന പറഞ്ഞപ്പേ അങ്ങനെ വിചാ ചപ്പ ചപ്പാത്തി ഉണ്ടാക്കാനാവും ആ ആ ഞങ്ങള് അങ്ങനൊട്ടാ ചെയ്യ രാത്രിക്കൽക്ക് ചപ്പാത്തിയാക്കും
ആഹ ദിവസം രാത്രി ചപ്പാത്തില്ലൊക്കെ
ആമിക്ക് ദിവസവും പിന്നെ എപ്പഴെങ്കിലും മടിയായല് ചോറ് തന്നെ കഴിക്കും അല്ലെങ്കിലും മിക്ക ഏത് ദിവസവും ചപ്പാത്തി തന്നെ ഉണ്ടാക്കും
അപ്പക്ക് കറിയൊക്കെ എങ്ങനെ ചിക്കനോ ബീഫോ അങ്ങനെ വേണോ
ഇല്ല ഇല്ല അ ചിക്കനും ബീഫും അങ്ങനല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും ഗ്രീൻ പീസ് കടല അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ഉ
അത് ഉ ഉ കുട്ടികളൊക്കെ ഉണ്ടോ
ഇല്ല കുട്ടികളില്ല
ഉം
മക്കളുണ്ടോ
ആഹ
എത്ര വേരാ
രണ്ട് പേരുണ്ട്
ആഹ ആഹ
ഉ ആഹ ഒരു ആ നൂറ്റാള് അഞ്ചാം ക്ലാസ്സില് രണ്ടാമ താള് രണ്ടില്
ക്ക അങ്ങന ആഹ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്
ഉ അപ്പൊ എത്ര കൊറെ വർഷയി അപ്പൊ
ആ് കല്യാണം അട്ട ഏഴു വർഷയി
ആഹ കുട്ടികള ആട്ടില്ലല്ലേ അപ്പൊ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല
ഇല്ലാതെ എന്താന്ന് വെച്ചാല് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടൊരു ഏർ മൂന്ന് വർഷക്കായ സമയത്ത് എനിക്കൊരു ഇൻഫെക്ഷൻ ആായി ബ്ലഡില്
ഉഹ ഉ
അപ്പൾ പിന്നെ അത് ട്രീറ്റ്മെൻറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാംന്ന് പറഞ്ഞിട്ടോ
ആഹ ഇപ്പ ശരിയായില്ലേ
ഇല്ല ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നൊണ്ടിരിക്കുന്നുണ്ട്
ആ അതല്ലോ ഗവർമെന്റ്ട്ട
പ്രൈവറ്റ
ആ എന്നിട്ട കൊറബയുടെ ഹസ്ബൻഡ് വീട്ടില ആാരൊക്കെ പോ
ഹസ്ബൻഡന്റെ വീട്ടില് ഉമ് ഉപ്പ പിന്നെ ഒരു അനിയൻ ഉണ്ട് ഒരു പെങ്ങളുണ്ട് പെങ്ങളെ കല്യാണം കഴിഞ്ഞു കുട്ടികളുണ്ട് അനിയന് ഇല്ല അനിയന് ഡിഗ്രിക്ക് ഓടിക്കണ ഇപ്പ
ഉം ഉ ഹസ്ബല്ലന
ഹസ്ബൻഡറ് പുൊറത്ത കത്തറല്ല
ആഹ അപ്പൊ നാട്ടില ഇണ്ടാവില്ലേല്ലെ
ഇല്ല നാട്ടിലില്ല നാട്ടില് ഒരു വർഷ തെല് ഒരു മാസമൊക്കെ ലീവ്ണ്ടാവുള്ളൂ
അതെല്ലേ ഉ അപ്പൊ പിന്നെ ഹസ്ബൻഡന്റെ വീട്ടിൽ തന്നെയണ അപ്പൊ
അതെ അതെ ഹസ്ബൻഡ്റെ വീട്ടില
ആഹ ആ
അവിടെ ആാരൊക്കെയ ഉണ്ട് സ്വന്തമായിട്ട് വീടാണോ ഹസ്ബൻറിന്റെ വീട്ടിലാണോ
ഹസ്ബന്ഡ വീട്ടില്
ആഹ ആ ആരൊക്കെ ഉണ്ടോ അവിടെ
എന്റെ ഹസ്ബന്ഡ് ഞാന് പിള്ളേര് പിന്നെ രണ്ട മൂ നാട്ടന്മാര്ണ്ട് അവടെ കല്യാണം കഴിഞ്ഞു
ആ ആ
മറ്റു മഴയൊക്കെ ഇണ്ടോ അങ്ങടെ
ആഹ് മഴപ്പ ഇന്നും വല്ലാണ്ട് ഇല്ല ഇന്ന ഇപ്പോ ചെറത്തായിട്ട്രു വെയിലായ പോലെ നക്കുന്നുണ്ട് മിക്കേ ദിവസം ഉണ്ടാവാറുണ്ട് നിങ്ങള അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ നിക്കക്കോ മഴ പെയ്താലല്
ഏയ് വണം ഞാൻത്തില്ല പാടങ്ങളില് െ വെള്ളം നിറ കേട്ടോ പാടങ്ങളിൽ പാടങ്ങളിൽ വെള്ളം നിറഞ്ഞിട്ട് റോട്ടിക്കൊക്കെ കടക്കും അങ്ങനെ വെള്ള അങ്ങനെ വെള്ളം പൊക്കൊക്കെണ്ടാവോ അല്ലാതെ വീടുക്കൊന്നും ഉണ്ടായിട്ടില്ല
ആഹ ആഹ ആ ഇവിടെ അതെ അങ്ങനെ വല്ലാണ്ട് ആ മഴ പെയ്യണ സമയത്ത് കൊറച്ച് വെള്ളം നൽക്കും കുറച്ച് കഴിഞ്ഞാൽ വറ്റി പോവും അങ്ങനെ അതല്ലാ പ്രശ്നം ഉണ്ടവാ
ഉം ഇനിപ്പ എന്നിട്ട് രാത്രിയ്യാല് ഒരു മുഷ്പം തോന്നുന്നുണ്ടാവില്ല അല്ലെ ഇങ്ങനെ ഹസ്ബൻഡും ഇല്ല പിന്നെ സ്വന്തം വീട്ടിലല്ലലോ
ആ എന്റെ ഉണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട്
ണ്ടാവല്ലേ അല്ലെ സാധാരണ ഞാൻ കേ കണ്ടില്ലേ മറ്റേ ഹസ്ബൻഡ ഒന്നും ഗൾഫിന പുറത്തൊക്കെ ആണെങ്കി ഇതിനൻ സ്വന്തം വീട്ടിൽ വന്ന നൽക്കണുന്നത്
ആഹ ആഹ ഞങ്ങളുടെ അവിടെന്നും അത് പറ്റൂല ഇല്ല ഇല്ല ആഹ വീട്ടില് പോവും വീട്ടിൽ പോയി കൊറച്ച ദിവസം നിക്കും പിന്നെ ഇങ്ങനെ വരും അങ്ങനൊയിട്ട്
അല്ലെ ഞങ്ങ അവിടെൊക്കെ മിക്കവാറും അങ്ങനെയാണ് അതിപ്പോൊ ഹസ്ബൻറും വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവര് സ്വന്തം വീട്ടിൽ തന്നെ വന്നിട്ട്
ഹസ്ബൻഡ് വന്ന അ പോവാ പിന്നെ ഹസ്ബന്ഡ പോയ അങ്ങനെയള്ളവരാണ്ത
അങ്ങനെ ആവണതന്നല്ലേ പക്ഷെ ഇവിടെ ഇങ്ങനെയാ
പക്ഷെ അങ്ങന അങ്ങനെ ആയാല് ഒരു ബുദ്ധിമുട്ടല്ലേ അന്റെ ഇല്ലെങ്കിലും അവിടെ നിക്കണ നമുക്ക് പൊരുത്തപ്പെട്ട് പോകല്ലേ
ഉം അതെ അതെ കൊറച്ച് നന്നാ പിന്നെ അത അങ്ങടുതാവും
ഇത്പ്പോ ഹസ്ബന്ഡ് മാസം വരുമ്പോ ഹസ്ബൻഡറ് വീട്ടിൽ പോവാ പിന്നെ അവിട് കഴിഞ്ഞ് നിുടെ വരിര്യാതൊ ബുദ്ധിമുട്ട് തന്നെയാണ്
ഉ ആഹ നമ്മള് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടാ നിക്കാനായിട്ട് നമ്മൾക്ക് ആൾക്കാരും പിന്നെ അവിടുത്തെ രീതികള ഒക്കെ വേറാവല്ലോ അങ്ങനെ ഫസ്റ്റ് മറ്റക്ക നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ ഉള്ള സമയത്ത് നിന്നിട്ടുള്ളതിനെക്കാളും കൂടുതല് ആഹ് നിന്നിട്ടുള്ളേതിനനെക്കാൾ കൂടുതൽ ഹസ്ബൻറ് ഇല്ലാണ്ടാ ഞാൻ അവിടെ നിന്നിട്ടുള്ളേ
അതെല്ലേ ആഹ ഇനിപ്പോ ഇങ്ങനെ രണ്ട് വർഷം കഴിയുമ്പോളാ ഒരു വർഷം കഴിയുമ്പോഴൊക്കെ വരിക
ഒരു വർഷം കഴിയുമ്പം
ആഹ ഇപ്പൊ പോയിട്ടുള്ളൂ
ആഹ ഇല്ല ഇപ്പൊ ർച്ചായി പോയിട്ട് ഇപ്പൊ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് പോയതാ ആ ഇനിയിപ്പോൊ ഒരു വർഷം കഴിഞ്ഞ വരും
ആഹ
അത് ജീവിതം
അതെ
എന്താ
ഉമ്മി ഇപ്പൊന്നും കുഴപ്പമില്ലല്ലോ
ഇല്ല ഇല്ല കൊഴപ്പൊന്നുമല്ല
ആഹ എന്നിട്ട് അവ സ്വന്തം വീട്ടില ആരൊക്കെുണ്ട്
സ്വന്തം വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ എനിക്ക് രണ്ടു ഇത്തമാര ഉള്ള
ആ അവടെ വല്ല തന്നെന്ന
അവരെ കല്യാണം കഴിഞ്ഞഞ് കുട്ടികളൊക്കെ ഉണ്ട്
ക്കണ്ടല്ലേ ഓരുമ്പ വെക്കേഷൻ ഒക്കെ അല്ലേ അവരൊക്കെ വരിയാ
ആ ആ വരൂ ആ സ്കൂൾ പക്ഷെ ഇനി ഞരൊക്കെ ലീവ്ള്ള സമയത്ത് അങ്ങനൊക്കെ ആയിട്ട് വരും
ഉം അടുത്തന്നെ വീട്പ്പോ
ആഹ കൊറച്ച് ആ ഒരു അടുത്തന്ന് ഒരു മുക്കാ മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ടോ
അവടെ ഹസ്ബൻഡ് ഒക്കെ അങ്ങനെ പുറത്ത തന്നെയാണോ
ആ അവര് പുറത്ത തന്നെയ ഉ അങ്ങനെ പിന്നെ എന്താ വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടിലിതാ ഞാൻ പറഞ്ഞില്ല
അല്ല സ്വന്തം വീട്ടില് ആ
എന്റെ വീട്ടില് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അവര് മേട പോയി പിന്നെ രണ്ട ഏട്ടണ്ട് ആഹ പിന്നെ രണ്ട് ചേച്ചമാര്
ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞഞ് ഒ ഒേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഒരാൾക്ക് കഴിയാണ്ട്
ഉ പച്ചക്കറൊക്കെ ഉണ്ടോ മറ്റേ പച്ചക്കറൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ ആഹ ഉണ്ട് ഉണ്ട് അത്യാവശ്യംുണ്ട് ഇവിടെ ഹസ്ബൻറിിന്റെ വീട്ടില് ഉണ്ട് നന്നായിട്ടുണ്ട് അവിടെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെതൊക്കെ
ആഹ ആഹ അപ്പൊ വീട്ട വീട്ട ആാവശ്യങ്ങൾക്ക ആായിട്ട് കിട്ടും ല്ലേ
ആഹ ആഹ കിട്ടാറുണ്ട് പയറ് അങ്ങനത്തതൊെ അത്യാവശ്യം ഉണ്ടാവാറുണ്ട്
ആഹ
വെണ്ട പയറ് അങ്ങനെയൊക്കെ നീട അവിടെ ഉണ്ടോ
ആഹ് നമ്മടെ അമ്മ ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ തന്നെ കുമ്പളങ്ങ പയറ് ക കൈപ്പൊക്ക അങ്ങനെയൊക്കെ നമ്മള് ഈ പച്ചക്കറൊക്കെ വാങ്ങുമ്പോ വയലക്കെ വിട്ടൊക്കെ കട്ട അതിന് വിട്ടണ്ടാവില്ലേ അൊ ഇന്താാക്കറന്തരില്ല ആഹ വാങ്ങ മട്ടുകള് വാങ്ങിട്ടൊക്കെ
ആഹ ആ് ഇവിടെ അതെ പിന്നെ ഈ പഞ്ചായത്തിന്നൊക്കെ കിട്ടൂലേ വിത്തളും തയകളൊക്കെ കിട്ടും അത്യാവശ്യം ആഹ് അപ്പൊ അങ്ങനത്തെതൊക്കെ വെച്ചി അത്യാവശ്യം ഉണ്ടാവാറുണ്ട് പിന്നെ പച്ചമുളക്ൊക്കെ നന്നായിട്ടുണ്ട പച്ചമുളക് തക്കാളിൊെ നന്നായിട്ട്ുണ്ടാവും
ആഹ പച്ചമുളക് എന്നന്നാച്ച പൊടിിയുണ്ട്
അത് പച്ചമു മുളകയിലന്നെ കൊറ ഇണ്ടല്ലോ വെറൈറ്റികള്
ആറക്കെയുള്ള നീല വെള്ള അങ്ങനെയൊക്കെ ഉണ്ട്
കൊറെണ്ട് അപ്പൊ അങ്ങത്തൊക്കെന്നായിണ്ടാവും പിന്നെ ഈ ഫ്രൂട്ട്സിന്റെതും റമ്പൂട്ടാനൊക്കെ ഇണ്ട് അത്യാവശ്യം
അറിയ പൂട്ടാനൊക്കെ ഉണ്ടില്ലേ
ആ റമ്പൊട്ടാനൊക്കെ കഴിച്ചിട്ടുണ്ട്ോ അത്യാവശ്യം ഇപ്പോൊ ഏർ കഴിഞ്ഞ വർഷ കാഴ്ച തുടങ്ങിയത് കഴിഞ്ഞ വർഷം നന്നായിട്ടുണ്ടായിരുന്നു കുറെ അടുത്തുള്ള കൈക്കൊക്കെ കൊടുക്കൊക്കെ ചെയ്തു ഈ പ്രാവശ്യം കുറച്ച് കൊറവായിരുന്നു എന്താ
ഒക്കെ വിൽകോ അങ്ങനെ കടയിലൊക്കെ കൊണ്ട്
വിറ്റിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമുണ്ട് അപ്പൊ നമ്മള്ടെ അടുത്തുള്ളവർക്കും അയൽവാസികൾക്കൊക്കെ ആയിട്ട് അങ്ങനെ അത്യാവശ്യം കൊടുത്തുണ്ടായിരുന്നു
അയ്ന് നല്ല വിലല്ലേ ഉണ്ടാവ ആ മാർക്കറ്റിലൊക്കെ നല്ല അപ്പൊ കൊടുക്കില്ലല്ലേ
ഇല്ല ഇപ്പൊ ഉണ്ടായി തുടങ്ങിട്ടല്ലേ ഒള്ളു ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ അങ്ങനെ കൊടുക്കാൻ പറ്റും
ആ ആ ഉം ഇന്നാ ശരി
ആ ശരിയാ ന്നാ ഓക്കെ